അല്ലാ
ഹലോ എന്തൊക്കെയണ്ട് വിശേഷങ്ങള്
എന്താ പരിപാടി ചായക്കെ ആയോ
ചായ ആയിട്ടില്ല താ കുട്ടിളെ മദ്രസ് പറഞ്ഞേക്കാണ് കഴഞ്ഞിട്ട് ഇണ്ടാക്കാ വേണ്ടിട്ടാണ്
ആ ശരി മക്കള എന്തെലും കുടിച്ച് പോവോ
ഏ മദർസ് പോമ്പോ അങ്ങനെ ഒന്നും കുടിക്കൂല വന്നിട്ട് ചായക്കുടിക്കുള്ളൂ
ആ അ എന്നിടെ കഴിക്കുളോ
ഉ പിന്ന് എങ്ങനെ മഴണ്ടവിടെ
ഓ രാവിലെന്നെ സുബഹിന്റെ നേരയപ്പോ തന്നെ നല്ല മായ
ഇവിടെ ആസുബൈന്റെ മുന്നേ തുടങ്ങിക്ക്ണ് നല്ല മയ എന്തൊരു ഇടി ആയിരുന്നു
ബി മഴ നല്ലോണം പെയ്തു സുബൈൻ്റെ കുറച്ച് മുന്നൊക്കെയിട്ട് അലോണം പെയ്ത് നെ സുബൈഹി ആ കഴിഞ്ഞ് പിന്നെരു ഒരു അഞ്ച അഞ്ചരക്കെ ആയപ്പോ നല്ല ഇടി തുടങ്ങി
നല്ല ഇടിണ്ടായിരുന്നു ല്ലേ
പേടിയാവ അല്ല ഇടിന്ന മഴ തന്നെ ആയ വല്യ പ്രശ്നല്ലേ ഇടി വരുമ്പോളേ
ഭയങ്കര പേടിയാണ് നല്ല മി ന്നേറും എല്ലാം ഉണ്ടായിരുന്നു
ആ അതന്നെ ഞാന് എന്താ വെള്ളംല്ലാഞ്ഞിട്ടേ മോട്ടർ ഇട്ടെന്ന് കരുതി മോട്ടർ ഇട്ട ടൈമിലാണ് നൽ കറണ്ട് ഉണ്ട് അപ്പൊ വെള്ളം ഉണ്ടാവൂല്ലല്ലോ അഥവാ ഇടിപോ ട്ടിയാല് അനങ്ങാൻ നിൽക്കല്ലേ വേഗം കരണ്ട് പോവാന് ആ അപ്പോ പി പിന്നെ ഞാൻ വേഗം വെള്ളം ഇടാനും വേണ്ടിയിട്ട് വേഗം സ്‌വിച്ചിട്ട് കുറച്ച് കഴിഞ്ഞപ്പൾ നല്ല ഇടിമിന്നല് ആ സൈഡ് വന്നിട്ടാണ്ണ് പൊട്ടി അപ്പൊ എനിക്ക് നല്ല പീഡപ്പ തന്നെ ഓഫ് ആക്കി ഇനിയിപ്പ വർക്ക് ചെയ്യൂലേ പീടി ഇണ്ടായിന്
ഏതാലും ഇടി പോയിട്ട് ഒന്നും കൂടി ആ ഒന്നോടി ഇട്ടൊക്കെ ഞാനൻന്നന്നെ വേഗം എണീറ്റ് ഫ്രിഡ്ജിന്റെ ആ സ്വിച്ച് ഒക്കെ ഓഫാക്കി നമുക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കൊണ്ട് കഴിയൂലെ
കഴൂല പിന്നെത് നന്നാക്കി കിട്ടാനേ നല്ല പാടാണ്
നല്ലൊരു പാടാണ് പിന്നെ അതിനെല്ല പോലെ നല്ല പൈസ നമ്മള് ചെലവാ
ആ ചെലവാക്കണം അതന്നെ ശരിയാണത് രാവിലെ ഒന്ന് പുട്ടും കടലി ഉണ്ടാക്കാന്ന് കരു അപ്പൊ ഞാൻ പണികളൊക്കെ തുടങ്ങ ആഓ വലിയോള് മദ്രാസക്ക് പോയിണു ഒരാള് മദ്രാസക്ക് പോണോള്ളൂ പിന്നെ എൽ കെ ജി പഠിക്കണതാ
ആ
അവോക്ക് സുബഹിന്റെ നേരത്താണെ ഓളെ ഞാൻ നേരത്തെ ആ നേരത്തെ ചേർത്തിയൊണ്ട് നാലില എത്തേണ്ടത അവിടെപ്പൊ ആറിലെത്തിക്കണേ
അന്തത്ര നേരത്തെ ചേർത്തത്
ഞാന് അത് ഞാൻന്റെ ഉമ്മനോടൊക്കെ ചോദിച്ച് ആ ഒരു നേര ആ ഒരു കാലഘട്ടത്തിലൊക്കെ എന്താ നേരത്തെ ചേർത്തുള്ളൂ അപ്പ നമ്മെ പ്രായത്തെ കുറിച്ച് നേരത്തെ ചേർത്തല്ലോ അഞ്ചാം വയ സ് ല്ലേ ന്നെ ചേത്തു മദ്രസ അഞ്ചന്റെ വയസ് അങ്ങനെ ചേർക്കും ചെയ് ഇനി ഇപ്പ നോക്കിട്ട് കാര്യല്ല പോണോടത്തോളം പോയിക്കോട്ടെ അപ്പൊ ഒരു കൊല്ലം ഇരുത്താന്നൊക്കെ കരുതിയാനേ ക്ഷേ ഉസ്താദ് പറഞ്ഞു ആ ഇരുത്തം ത്തൂല അതെ അതിന്റെ ഒരു ഇതെനിക്കില്ലേ ഇനിപ്പ ഞാ എന്റെ അമ്മനോട് പറയും നിങ്ങളൊറ്റ പണിയാണ് അതിന് നേര ഞാൻ ചേർത്തിത് തരെപ്പം അല്ല അങ്ങനെ ആണല്ലോ അങ്ങനെയാണല്ലോ എന്ന് കറി വീട്ട് പറഞ്ഞത് ഇനി അത്ര നേരത്തെ ചേർത്ത്
നമ്മളൊക്ക് പഠിച്ചുനാന്നന്ന് എന്ത് ചെയ്യുന്ന അറിയോ ഒന്നാം ക്ലാസ്സൽ തന്നെ ഒരു വട്ടംകൂടി വല്ന്ന് രണ്ട്
ആ ഞാന് ഓള ഉസ്‌താതി നോട് പറഞ്ഞീ നമുക്ക് ഒരു പ്രാവശം കൂടി ഇരുത്തേനേ ഓളെ
എന്തിനാ രാവിലെ എണീറ്റ് ആ കുട്ടീനൊക്കെ പറഞ്ഞ
ആഹ് അതന്നെ ഇന്ന് പ്പൊ ആ ഇടി ഉണ്ടാ ഉപ്പനോളം ഒപ്പനോളം ഒന്ന് അങ്ങട് ആക്കി കൊടുക്കി എന്ന് പറഞ്ഞ കുറച്ച് പോകാനുള്ളൂ മദ്രസിൻ്റെ അടുത്ത് തന്നെയാണ് വീട് അപ്പോം പിന്നെ അവരു വീട്ടിലുള്ളത് ഞാൻ പറഞ്ഞ ഒന്ന് അങ്ങോട്ട് ആക്കി കൊടുക്കു പറഞ്ഞണ്ട് അ അതിനനുസരിച്ചുള്ള മാ പ പഠിത്തത്തിലും അതിനന്നുസരിച്ചുള്ള മാറ്റം ഉണ്ട് പ്രായത്തിനനുസരിച്ചിട്ടുള്ള മാറ്റം എന്താ പറയാ വേഗണ്ട് പഠിച്ചു കിട്ടൂല അതാണ് കൊറച്ച് ടൈം എടുക്കും
നമുക്ക് കാരണം വയസ്സിന് വയസ് വരുന്ന ചെറിയ കുട്ടികള് ചെറുതും പ്രായം ചെറുതും
ആഹ് കൂടുതല വണ നല്ലോണം പഠിക്കാണ്ട് ഭയങ്കര ബുദ്ധിമു
ബുദ്ധിമുട്ട് അല്ലെങ്കിൽ പിന്നെ നമ്മള് എന്ത് ചെയ്യണ്ടരി ഇരുന്ന് ഇരുത്തണ്ട ഇവിടെ എന്റെ മോളെ ചേർക്കാൻ പറഞ്ഞു ഞാൻ പറ ചേർക്കൂല അതേ വയസിൽ ചേർത്താ മതി സ്കൂളും മദ്രസിലും ഒരേ പ്രായത്തില് പോയാൽ മതി പറഞ്ഞു ഞാൻ അഞ്ചാമത്തെ വയസ്സില് അഞ്ചു വയസ്സും കഴിഞ്ഞു ആറാമത്തെ വയസ് ലാണ് മദ്രസിലും സ്കൂളിലും ചേർത്തത് ആറര വയസ്
ആറര വയസല്ല ഞാൻ ചെറിയോളപ്പ ഞാൻ അങ്ങനെ കരി ഇനിപ്പ ആ ഒരു ടൈമിലൊക്കെ ഇഞ് ചേർത്തുള്ളൂ അപ്പൊ ഞാന് ഇപ്രാവശ്യം ക്ഷോള അഞ്ചാം വയസ്സിലാണ് എൽ കെ ജിയിലാക്കിയത് അഞ്ചാം വയസ്സായിട്ടില്ല നാലെ മുക്കാൽ നാലര ആക്കെ ആ ടൈമിൽ ഞാനിപ്പോൾ എൽ കെ ജി ചേർത്തത്
എൽ കേ ജി യു കെ ജി കഴിഞ്ഞ് മദ്രസ എന്തിനാ മതി സ്കൂളും മദ്രസും ഒപ്പം
ആഹ് അങ്ങനോട്ട് പോയാ മതില്ലേ ഞാനും കേല്ല ചിലവര് പറയാ അങ്ങ ആയാല് ഞ്ഞ പ
പത്തൊക്കെ ആകുമ്പോത്തന്നെ പിന്നെ നമ്മള് ഈ പത്താം ക്ലാസ് വരൊക്കെ കുട്ടികൾ നമ്മൾ മദ്രസ്ക്ക് പറഞ്ഞ പ പത്താം ക്ലാസ് വരൊക്കെ പത്താം ക്ലാസെ എ എന്താണ് ഈ മദ്രസിന്ന് പഠനം കൊടുക്കുന്നത്
പത്താം ക്ലാസ് നാണം പഠനം വേണ്ടിയത്ട്ടോ ശരിക്കനേ കാരണം കുട്ടികൾ ചെറിയ പ്രായത്തി തന്നെ പഠിച്ചു കയല്ലേ ഒത്
ഒമ്പതാം ക്ലാസ്സില് ഈ മദ്രസ്ക്ക് പോണാൻ താല്പ പര്യള്ള കുട്ടികൾ ഏത് പത്താം ക്ലാസിലാണെങ്കിലും മന്ത്രസിൽ പോ താല്പര്യംമില്ലാത്ത ഓല് എന്ത് ചെയ്യുന്ന എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് എന്താണെങ്കിലും നിർത്തും അപ്പോക്ക് പറയും ഞൾക്ക് ടൂഷനുണ്ട് ഞങ്ങക്ക്ങ്ങന പഠിക്കണ്ട് ഇങ്ങന പഠിക്കണ്ട്
ശരിയാണ് ഉം
ഇവിടെ എന്റെ ഒരു ഞങ്ങ എന്റെ മൂത്തത്തി താത്താന്റെ മൂളുണ്ട് പത്താം ക്ലാസ്സിലാണ് ഞങ്ങൾ എല്ലാവരും പറഞ്ഞു പെണ്ണെ ഈ മദ്രസ് നിർത്തിക്കളായി പോകണ്ട നക്ക് ട്യൂഷനും സ് പൊള്ളെ ഓക്ക് മദ്രസ് പോയേ
പോയേ തീരു ആ പോകണണ്ട് ആഹ് അതാ നല്ല മ മദ്രസ പഠനം പറഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിൽ വേണ്ട ഒരു കാര്യമാണല്ലോ
മദ്രസ് നമുക്ക് വേണം പക്ഷെ അത് ഈ എട്ടാം ക്ലാസ് ഒമ്പത് തം ക്ലാസ് പത്താം ക്ലാസ് അവിടന്ന് അങ്ങട്ട് മുമ്പത്ത് നമ്മക്ക് ഇങ്ങനെ നമുക്ക് പോണ്ട കാര്യങ്ങള് ഒന്നാം ക്ലാസ്സില് രണ്ടാം ക്ലാസ്സിലും മൂന്നാം ക്ലാസ്സിലും ആണ് ഈ കാര്യങ്ങൾ പറഞ്ഞിരുന്നത് ആ കുട്ടിയക്കെ മനസ് മനസ്സിലാവൂല അപ്പൊ വലുതാവുമ്പോ എന്ത് ചെയ്യും ഓൾക്ക് പഠിക്കാൻ കൂടുതലൊന്നുമില്ല
ടെ കമ്മിറ്റിക്കാരോട് പറയും മക്കൾക്ക് അഥവാ ഒരു കൗമാരപ്രായമായ മക്കൾക്ക് ഒരു ക്ലാസ് ഇടക്കിടക്ക് കൊടു കാന് കാരണം വി അതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയണം എന്നൊക്കെ ഉണ്ടെങ്കിലേ ഒരു കേ ഇട ഇടയില് ഇടയിലീടെ ക്ലാസ് മതപരമായിട്ട് കൊടു ക്കണം എന്നുള്ളത് മറ്റേതുപോലെ എല്ലാം പഠിച്ചിരിക്കല്ലേ അവർക്ക് അതിനെ പറ്റി എല്ലാം അറിയ പക്ഷെങ്കിലും അവർക്ക് ഓർമ്മ ഉണ്ടാവില്ല ചെറിയ പ്രായത്ത് പഠിച്ചതെ
അതാ പറയണത് നമുക്ക് രണ്ടാം ക്ലാസ്സിനൊക്കെയാണർ തവ കാലങ്ങളും കുളി അശുദ്ധിയൊക്കെ വരുന്നത് അപ്പൊ ശരിക്കും ഈ ആ ഒരു ആറാം ക്ലാസ്സിലും ഏഴാം ക്ലാസ്സിലൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളാണിത് അത് പറഞ്ഞ കൊടുത്താൽ മതി രണ്ടാം ക്ലാസ്സില് എന്താണ് ഈ കുട്ടിയൊക്കെ ആർത്തവ കുള്ളിയൊക്കെ
ആ അവർക്ക അറിയില്ലല്ലോ അന്റെ പറ്റി ഇപ്പതാ എന്റെ മുഖ കഴിഞ്ഞ കൊല്ല അന്റെ മുന്നത്തെ കൊല്ല തോന്നുന്നുണ്ട് ഹ ള് നിഫാസെ കുറിച്ചി ഒക്കെ പഠനം കാര്യ
ഇണ്ട് നമുക്ക് എന്താണ് ഓരോ കുളികളൊക്കെ പറ്റി എന്തിനാണ് ആ കുളിച്ചത് അപ്പോ മക്കൾ സംശയം ചോദി
ആ ചോയ്ക്കും അതാണ് കാരണം പിന്നെ എന്നാല് നമ്മൾക്ക് പിരീഡ്സ് ആണ ടൈമ ഒക്കെ പറഞ്ഞ കൊടുക്കും ഇങ്ങനെയൊക്കെ ഒരു സംഗതി വരാനുണ്ട് മാസം ഇതായിട്ട് ക്ക് വരും അപ്പം കുറച്ചൊക്കെ ഏജ് ആയാൽ നമുക്കത് പറഞ്ഞ്
പറഞ്ഞ കൊടുക്ക പക്ഷേ ഇത് രണ്ടാംക്ലാസത്തെട്ടിനോട്ന്താ പറയാ
ആ അവരോട് പറഞ്ഞിട്ട് കാര്യല്ല ഒര്ക്ക് അയിനേപറ്റി കേറൂന്ന് ആ അതാണ് ആ അതാണ് ഓരോ കണക്കിന് അതാണ് ഇപ്പം പിന്നെ എന്റെ മോക്ക് പറഞ്ഞഞ് കൊടുത്താ അറിയ അത് പറ്റത്തില്ല പറ്റണ കാര്യം അതുകൊണ്ടാണ് നിസ്കരിക്കാത്തത് ഇള്ളത് മനസ്സിലാവും
ഞാൻ പറയും ഞാനാഴ്ചയില് ഞാൻ മാസത്തില് കുറച്ച ദിവസം നിസ്കാരിച്ചല അപോളും അന്നും നിസ്കാരിച്ചുല പിന്നെ വേറെൊന്നുംല്ല
ആ അത് ശരി അല്ല കൊറച്ച കൂടി ഒരു മൂന്ന് നാല് ക്ലാസിലക്കെത്തുമ്പോക്കെ അതിനെ പറ്റി മനസ്സിലാകും അതാണ് പക്ഷെങ്കില് ശരിക്കനും ആ ഒരു നാല് അഞ്ച് ഞ്ച് ആ ഒരു ടൈമിലൊക്കെയാണ് മക്കൾക്ക് അത് മനസ്സിലാവേണ്ടത് ആ അത തന്നെ അത തന്നെ
ള്ളത് പറഞ്ഞു കൊടുക്കേണ്ടത്
അത ആ വിവാഹത്തിനെ കുറിച്ചിട്ടുള്ളതും വിവാഹത്തിനെ കുറിച്ചിട്ടുള്ളതും പിരീഡ്സിനെ കുറിച്ചിട്ടുള്ളതൊക്കെ ആ ഒരു ടൈമിലാണ്
കഞ്ഞ ഇപ്പോ എട്ടിലും ഒൻമ്പിലോ ഒക്കെ ചരിത്രങ്ങള് കൂടുതലാണ്
കൂടുതലാണ് അതന്നെ അ അതുകൊണ്ട് കാര്യം
ത്രങ്ങള് കഥകള് പറഞ്ഞു കൊടുക്കേണ്ടത്
ഇപ്പോളാണ് അയിറ്റേക്ക് ചരിത്രംകുമ്പോെ തല വേഗം കേയറുവല്ലോ പറഞ്ഞൊടുക്കുമ്പോ
രാവിലെ ഒരു പാടായിരിക്കുംല്ലേ
രാവിലെ ഒരു പത്ത് പത്തേക്കാല് വരെ ആ ഒരു ഓട്ടയ്ക്കാരം ആ അത എങ്ങനെ തിരിഞ്ഞാലും ആരു ടൈം ആ കിട്ടൂല നമ്മുക്ക് കൊറച്ച ഇപ്പ നേരത്തെ നേരത്തെ എണീറ്റാ വലിയ പ്രശ്നല്ല ട്ടോ അഥവാറ്റൊന്ന് കിടക്കട്ടെന്ന് കരുതിയൊന്ന് കെടന്ന പിന്നെ കണക്കാ പിന്നെ ആ ടൈം നമ്മക്ക് കി ട്ടൂല ആ പിന്നെ ടൈം നമ്മക്ക് കിട്ടൂല പിന്നെ നമ്മക്ക് മക്കളോട് ദേഷെയ്കാരം ആ നമ്മളതാവണില്ല ശെരി ഒരിക്കിനും നമ്മളിപ്പോ ആ ഒരു സു പിന്നെ നമസ്കരിക്കണ കൊറച്ച് മുന്നേ ഏതാലും എണി ആ ആ ടൈമില് പിന്നെ കഴിഞ് കൊറച്ചേരൊക്കെ ഓത്തൊക്കെഴിഞ്ഞിട്ട് നമുക്ക് നേരെ അടുക്കളേക്ക് വന്നാ മതി അപ്പൊ ചെറുതായിട്ട് കെടക്കട്ടെ മഴൊക്കെ ആ കെടക്കും അതെന്നെണ് ൻക്കും ല്ല പരിപാടി മടി ഞാനെന്താട്ടും ഞാനാനിസ്കാരൊക്കെ കഴിഞ്ഞ് കൊറച്ചേരം ഉം പിന്നെ മടിയാവും അതന്നെണ് അതാണ് വല്യ വിഷയം വരുന്നത് അല്ലെങ്കിൽ നമ്മളെല്ലാ പണികളും ആ ടൈമോണ്ട് നമുക്ക് തീർ ക്ക നല്ല കൂളായിട്ട് കുട്ട്യാളെ നമ്മക്ക് മദ്രസ്ക്കും സ്കൂൾക്കും പറഞ്ഞയക്കാ പക്ഷേങ്കിൽ നമ്മളെ മ ടിയോണ്ടാണ് ഒന്നാമത് കുട്ട്യാക്ക് ന്റെ ചെറുത് പറയും മ്മച്ചി ങ്ങട്ട് തിരിപ്പിച്ചും പിന്നെങ്ങട്ട് ന്നൊക്കെ പറഞ്ഞിട്ട് ങ്ങനെ തൊടങ്ങും
ന്നിട്ടെന്തെയ്യും ആ കുട്ട്യാള് നമ്മൾന്ന് ട്ട് പിന്നെ നമ്മക്ക് നേരം വെഗീറ്റ് കുട്ട്യാളെ
കുട്ട്യാള്ങ്ങട്ട് പ്രഷർ ആകും ആ കുട്ട്യാള്ങ്ങട്ട് പ്രഷർ ആകും അതാണ് വല്യ ബുദ്ധിമുട്ടേ കുട്ട്യാളെ പറഞ്ഞിട്ട് കാര്യ
അത് നമ്മളും തന്നെ കൊറച്ച് നേരത്തെ വിളിച്ച് കുട്ട്യാളെ കൊറച്ച് നീച്ച് നീച്ച് നീച്ച്
ആ അതാണേ ഞാൻ പറിം ചെയ്യും ശെര്യാണ് കൊർച് നേരത്തെ ഞാ എണീറ്റാമതിന്ന് ന്നാ പിന്നെ ഈ പ്രശ്നങ്ങളൊന്നും ണ്ടാവൂലല്ലോ പറിമ്പോ ഞമ്മള് എണീക്ക്‌ണ് ണ്ടല്ലോ ആ ടൈമിലെന്നെ മ്മക്ക് പണികള് തൊട ടങ്ങ്യ മതി പിന്നെ കെട്ന്നാ മതി പിന്നെ പണിക്കെ കഴിഞ്ഞ് അവര് പോയിട്ട് മാണെങ്കി ഒന്ന് ജസ്റ്റൊന്ന് കെട്ന്നാ മതി
മതി അത് ചെയ്യൂല ഞ നമക്ക് പിന്നെ രാവിലെ നമ്മളെ ണീറ്റ്കാണ്ട് ഞമ്മൾ മ്മളെ ജോലിയെട്ത്താൽ നമ്മളെ പണി വേഗം തീരും
തീരും തീരും ശര്യാണ് ഞാൻ പർഞ്ഞിലേ ഞമ്മളെ ഈ സുബ്ഹ് കൈഞ്ഞിട്ട് ഞമ്മള് കൊറച്ചേരം ഓത്യോക്കെ കൈഞ്ഞിട്ട് നമ്മളാടെ അട്ക്കളേക്ക്‌ വന്ന മ്മൾ കംപ്ലീ റ്റ് പണി ചോറും കറിം ആ ഇവടെ പിന്നെ ഞാന് ഞാൻ അതാണ് ഞാനെങ്ങനായാലും ന്താ റിയാ രാവിലെ ഒരു ഏഴ് എട്ട് മണിന്റെ ഉള്ളിലിന്റെ അലക്കല് വേഗം ഞാൻ തീർക്കും എപ്പായാലും പിന്നെ ൻക്ക് പണികൾ
അപ്പ ടൈമെട്ക്കേ നമ്മള് വേഗം വേഗം മ്മള് അടുക്കളേക്കേറി വേം ചെയ്ത മതി ചെയ് യ്യൂല ന്നട്ടെന്തെയ്യും ഫോ കൊ ർച്ച്ന്ന്ട്ട് ഫോണ് ട്ക്കും ന്നട്ട് ഫോൺല് റീൽസ് കാണും ന്ന്ട്ട് പിന്നങ്ങ
ഫോണ് നോക്ക്‌ണില്ലാന്ന് കെരുതി നിക്കേനു അപ്പൊ ഫോണ് നോ ഫോൺ നോക്കാൻ തൊടങ്യാ പിന്നെ കണക്ക പിന്നെ നേരം പോക്ണറിയൂല നല്ല വിറ്റാണേതാലും അല്ലാ അല്ലല്ല ന്റെ ഹസ്ബന്റ് ങ്ങനെ പറിം നേര്ത്തെ പണി തീർ ത്താ മതി ജ്ജ് മടിച്യാണ് എല്ലാ പെണ്ണും ഞാൻ പറിം എല്ലാ പെണ്ണ്ങ്ങളും ങ്ങനെ തന്നെ ഒന്ന് പോയോക്കി ങ്ങക്ക് ഡീറ്റെയിൽസ് അറിയൂലല്ലോ റിം ഞാനേ നേരത്തെ തീർക്കും ‌ന്ന്
ല്ലാരും ഇതെന്നെ പറയണത് അപ്പൊ ശെരി ന്നാല് ന്നാ ഞ് ഫ്രീ ആവുമ്പോ ഓക്കെ ശെരി
ആ ഓക്കെ ശെരി